ലോ
ഹലോ
നമസ്കാരം
നമസ്കാരം
എന്തൊക്കെയുണ്ട് വർത്താനം
സുഖം ഉം അങ്ങനെ പോകുന്നു.
ഉം
കുഴപ്പൊ ഒന്നുല്യ ഓ ഭക്ഷണം കഴിച്ചു കഴിച്ച് ഇങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ്.
ഭക്ഷണം കഴിച്ച അപ്പതന്നെ കിടക്കാൻ പാടുണ്ടോ?
ഭക്ഷണം കഴിച്ച് കൊറച്ച് ടൈം ആയി ഭക്ഷണം കഴിച്ചിട്ട് കൊർച്ച് സമയായി പിന്നമ്മക്ക് പാത്രം കഴ്കല് നന്നാക്കല് വൃത്തിയാക്കല് അടിച്ചു വാരല് അങ്ങനെ ന്നോരോ പണികളുണ്ടാവുലേ അതൊക്കെ കഴിഞ്ഞ് മക്കള കാര്യൊക്കെ കഴിഞ്ഞ് ആകുമ്പോത്തിന് ടൈമ് ആവും.
എന്താ ഇങ്ങള് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞോ?
ആഹ് ഇണ്ടാ ഭക്ഷണം കഴിക്കല് കഴിഞ്ഞു. കിടക്കാണ് ഓ കിടക്കായിരുന്നു.
എന്താ അവിടെ മഴയുണ്ടോ
മഴയില്ല ഇന്ന് മഴയില്ല ഇന്ന് നല്ല വെയ്ലാണ് ഇതുവരെ നല്ല മഴയായിരുന്നു
ആഹ
ഇന്ന് ഫുള്ള് വെയിലാണ്. ഇന്നങ്ങനെ മഴ പെയ്തിട്ടില്ല
ആഹ്
അവിടെ
ഇവിടെയൊന്നും മഴയില്ല. ചെർതായിട്ട്ങ്ങനെ പെയ്തിരുന്നു ഇപ്പൊ മഴയില്ല. ന്ന് നല്ലൊരു കാലാവസ്ഥയാണ്. നമ്മക്ക് എന്തെങ്കിലൊക്കെ ജോലിയൊക്കെ ചെയ്യാൻ പറ്റിയായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ്
ആഹ് ഡ്രസ്സൊക്കെ ഉണങ്ങി കിട്ടാനൊക്കെ നല്ലെ. എന്താണ്
മ് ഡ്രസ്സ്‌ഒക്കെ ഒണക്കാ പറ്റ്യേ ഒണക്കാൻ പറ്റിയല്ല വെയിലുണ്ടാണോ ന്നാൽ അതിന്റെട ചെറുതായിട്ട് മഴ പാറ്റണൂണ്ട്
ആഹ്
അങ്ങനെയൊക്കെയാണ്
മഴയാവുമ്പം നമ്മള് ഡ്രസ്സ് ഉണക്കാനിട്ടാല് അത്. ഒരു മണല്ലേ ഈ കാരം ശരിക്കിന ഒണങ്ങില്ലല്ലോ മഴ ആവുമ്പോ ഇന്ന് ഇന്ന് വെയിലത്തിട്ടാല് ശരിക്കിന ഒണങ്ങും
നല്ല വെയില്ണ്ടോ-
ഓ ഇവിടെ നല്ല വെയിലാണ് എന്താണ് അവിടെ മഴയാ ഇപ്പൊ മഴയുണ്ടോ
ഇല്ല ഇപ്പം മഴല്ല
ആഹ്
പ്പം വെയിലാണ്. നല്ല വെയിലുല്ല നമ്മ മിറ്റത്തിന്നും സാധനംന്ന് കാണ ഇതൊന്നും പറ്റില്ല ഏഹ് എടക്കെടക്ക് ഇങ്ങനെ മഴ പാറ്റുന്നുണ്ട്
ഓഹ്
അങ്ങനെ ഒണ ഒണക്കാനിടാനൊന്നും പറ്റൂല.
ഉം
ഒന്നും ഒണക്കാനിടാൻ പറ്റിയ കാലാവസ്ഥയൊന്നും അല്ല
ഓഹ്
അവിടൊക്കെ സ്കൂളുകളൊക്കെ ഇണ്ടോ
ഓ സ്കൂളുണ്ട് മക്കളൊക്കെ സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ എന്താണ് ഭക്ഷണത്തിനെന്തായിരുന്നു?
ഇന്ന് പച്ചക്കായനോടൊരു കറി മീൻ പൊരിച്ചതും പപ്പടം വറുത്തതും
ഒക്കെ ആയിരിക്കുന്നു
പറ്റക്കായ എന്താണ് നേ യാണോ?
നേന്ത്രക്കായ
ആഹ്
അയിനോട് ഒരു കറി വച്ച്
ഉം ത് കറി വെക്കാനാണോ പൈപ്പിക്കാറില്ലേ
അത്പ്പം ഈ മഴക്കാലം ആയാല് അങ്ങനെ വികോല്ലോ വെള്ളം നിന്നാണ്ടൊക്കെ വേഗം വെട്ടുല്ലോ പാട് അത്തൊക്കെ വെള്ളമൊക്കെന്ന അങ്ങനെ ആവുമ്പോ വേഗം പെട്ടു അതില് ചെള്ള് പോലെ നമ്മള് പോലെ കടക്കാരെടുക്കാത്തെ
പഴയൊക്കെ ഉണ്ടാവും അപ്പൊ അത്ങ്ങനെ നല്ലതൊക്കെ പൗപ്പിക്കാൻ വെക്കും അയ്ലിണ്ടാവും ചെലപ്പ കേട് വന്നത് പൊട്ടിയത് ചെറ് ചെറിയ കാര്യങ്ങളൊന്നും കടക്കാർക്ക് കൊടുക്കാ പറ്റില്ലല്ലോ അപ്പൊ അതൊക്കെ എട്ത്താണ്ട് ഞമ്മള് കറിയും ഉപ്പേരിയൊക്കെ വക്കും
ഉം നേന്ത്രക്കായ നല്ലതാണല്ലോ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത്
ആഹ്, കുട്ടികൾക്കൊക്കെ പഴുപ്പിച്ചാണ്ട് ചുട്ട് കൊടുക്കണം
ഉം ചുട്ട് കൊടുക്കുകയും ചെയ്യാ, അല്ലെങ്കി പച്ച നേന്ത്രക്കായ തന്നെ നമ്മള് പൊടി ആക്കാറുണ്ടല്ലോ
അത് കുന്നം പഴമല്ലേ
ഒ കുന്നമ്പയം ആണ് പക്ഷെ നേന്ത്രപ്പഴം പറ്റും നേന്ത്രക്കായി നല്ലതാണ്
ആഹ്.
അത് ചെറുതാക്കി സ്ലൈസാക്കി എരിഞ്ഞാട്ട് നല്ല ചുടുവെള്ളത്തില് മഞ്ഞളും ഉപ്പൊക്കെ ഇട്ട് തളപ്പിച്ച് വെയിലത്ത് ഉണക്കാ ഉണക്കി പൊടിച്ചാല് കുട്ട്യാൾക്കെ നമുക്ക് കൊടുക്കാം ചെറിയ കുട്ട്യേക്കൊക്കെ നല്ലതാണ്
ആഹ്
കുന്നമ്പഴത്തിന്റെ അതേ എങ്ങനെ
അ ഞാന് അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലറ
ആഹ് ചെറിയ മകളൊക്കെണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി കൊട്ക്ക അവർക്ക് റാഗിന് കൂടെക്കെ കൂട്ടി കൊടുക്കാനൊക്കെ നല്ലതാ
ആഹ് ആഹ്
കുട്ടികള് തടി വെക്കാനും നല്ല ആരോഗ്യം ഇണ്ടാവനൊക്കെ നേന്ത്ര നേന്ത്രക്കായ നല്ലതാണോ കുട്ട്യേൾക്ക് കൊടുക്കുന്നത്
ആഹ്
ഉം നിങ്ങള് ചുട്ടാണോ കൊടുക്കാറ് അടുപ്പിലിട്ട് ചുടലാണോ
ആഹ് അടുപ്പില്ട്ട് ചുടും അല്ലെങ്കി പിന്നെ വാട്ടെ അല്ലേ പ എന്താ പുഴുങ്ങൊക്കെ ചെയ്യും
ആഹ് വാ വാട്ടാന്ങ്ങനെ എന്ത നെയ്യിലിട്ട് വാട്ടീണോ
ആഹ് നെയ്യില് നമ്മള് പശുവിന് നെയ്യ്ണ്ടല്ലോ നമ്മള് ചെറിയ മക്കക്ക് കൊട്ക്ക്ണ പശുവിന് നെയ്യില് ക്കാണ്ട്
ചെറ്തായിട്ട് വാട്ടിയാണ്ട് അങ്ങനെ കൊടുക്കും
ഉം
ചെറിയ മക്കൾക്ക് സാധാ നെയ്യ് കൊടുക്കാട്ടിൽ നല്ലതാണല്ലോ ഈ പശുവിൻ നെയ്യന്നെ
ഈ അത് വാങ്ങിയാണ്ട് അത് വീട്ടില് ഇണ്ടാക്കല്ണ്ട് ചെറ്തായിട്ട്
ങ്ങളിണ്ടാക്കലുണ്ടോ
ആഹാ ഞങ്ങൾ പാല് വാങ്ങുമ്പോ അതിന്ന്ങ്ങനെ പാട എടുത്ത് മാറ്റിയണ്ട് ഫ്രിഡ്ജില് വെച്ച് അത് സൂക്ഷിച്ച് കൊറച്ച് കൊറച്ച് തോനാവുമ്പോ അത് ഇട്ത്താണ്ട് അങ്ങനെ നെയ്യാക്കലുണ്ട്
അതെങ്ങനെ ചെയ്യല്
അതൊന്നുല്ല്യ അമ്മള് പാല് വാങ്ങുമ്പോ അങ്ങന തിളപ്പിച്ചൺ പാല് തിളപ്പിച്ചണ്ട് അങ്ങനെ അതേപോലെ എളക്കാതെ അവിടെ വെക്ക്വാ ഇങ്ങട്ടത് ചൂടാറിട്ട്മ്മള് ഫ്രിഡ്ജില് വെക്കാണെങ്കി അങ്ങനെ വെക്കാ അല്ലെ പൊറത്ത് വെക്കാണെങ്കിൽ അങ്ങനിം വെക്ക അയിന് അയിന്റെ അയിന്റെ തണ് ചൂടൊക്കെ പോയതിന് ശേഷം നല്ല തണുത്ത് വന്നാലയിന്റനെറോലൊരു പാട പോലുണ്ടാവും ഒരു മഞ്ഞക്കളറില് ഒരു പാട ആ പാട മാത്രം കട്ട് നീക്കിയാണ്ട് അമ്മളൊരു പാത്രത്തിലിട്ട് വെച്ച് ഫ്രിഡ്ജില് വെച്ചാ മതി അങ്ങനെ കൊറെ ദിവസം എടുത്താണ്ട് കൊറേ ദിവസാക്കി എടുത്ത് വെക്ക്വാ ആ പാട മാത്രം എടുത്താണ്ട് വെക് പ്പ അങ്ങന ഫ്രിഡ്ജില് ഫ്രീസറില് വെക്കണം ഫ്രിഡ്ജിലൊന്നു വെക്കാൻ പറ്റില്ല അങ്ങനെ എട്ത്ത് വെക്കുന്ന അങ്ങനെ എട്ത്ത് വെച്ചോരു മാസോ ഒന്നര മാസോക്ക കഴിയുമ്പോത്തിന് കുറച്ച് ക്വാണ്ടിറ്റി ആവോല്ലോ കുറച്ച് തോനെ ആയിട്ട് പിന്നെ അത് എട്ത്ത് പൊറത്ത് വെച്ചു പിന്നെ മിക്സിയിലിട്ട് അടിച്ചാ മതി ല്ലെ മിക്സിലിട്ടാണ്ട് തണുത്ത വള്ളം വാറുന്നുണ്ട്
പഠിക്കാണോ
മിക്സീല്
ആ മിക്സിലിട്ടൊണ്ട് മ്മള് തണുത്ത വള്ളം വരുന്ന ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ രണ്ടുമൂന്നടി അടിക്കാ അങ്ങനെ ആവുമ്പ അത് വെള്ളോം ന്തു വേറായി നിക്കും നെയ്യ് നല്ല നെയ്യിങ്ങട്ട് കട്ട പോലെ ആവോം ചെയ്യും വള്ളം ബേറിയാവും ന്നട്ട് പിന്നെ അത് അമ്മള് പാത്രത്ത്ക്ക് മാറ്റി അങ്ങനെ ഫുള്ള് എല്ലാം അങ്ങനെ ചെയ്യാ എന്നിട്ട് അയിന് വള്ളും നല്ല തണ്ത്ത വെള്ളം പിന്നിം പാർന്നാണ്ട് ആ നെയ്യ് അയിന്ന്ങ്ങനെ അമ്മള് ജസ്റ്റ് ന്ന് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ഇങ്ങനെടുത്താ മതി കയ്യൊണ്ടന്നെ അത് കട്ടാവും തണുത്ത വെള്ളം ബാരണം ചുടുവെള്ളൊന്നും പാരരുത് തണുത്ത വെള്ളം പാരും ബത് ഐസായണ്ടിങ്ങനെ കൊറ ച്ച് നൊക്ക്വാ പ്പമ്മക്ക് നല്ല സുഖാണ് ഇങ്ങനെ ഉരുട്ടിയെടുക്കാന് അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ തൺത്ത വെള്ളോം ഐസ് കട്ടെക്കെ വെച്ചാണ്ട് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ കേയ്കി ഇൻക്കിണ്ടേ ന്നിട്ട് പിന്നതെല്ലാം കെഴ്കി അയിന്റെ ഈ പ പാലിന്റെ പുളിപ്പൊക്കെ പോയതിന് ശേഷം നെയ് വാറിയും വാറായിട്ട് പിന്നെ അതെ നമ്മള് തീമല് വെച്ചാണ്ട് നല്ലൊരു ചട്ടീല് അടുപ്പില് വെച്ചാണ്ട് നമ്മള ആ നെയ് ഉരുക്കി അയിന്റേതൊക്കയുവാക്ക ആ നെയ് നെയ് നല്ലോണ്ണം ഉരുക്കി കൊറേ നേരം നമ്മള് ഇതീമെ വെച്ചാന്റെ ഉര്ക്കണം
ആഹ് ഓ ഓക്കെ